ഹലോ ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട്
ആഹ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ
ഓ എന്നാ വിശേഷം സുഖമായിട്ടിരിക്കുന്നു ആഹ് ചായ കുടി ഒക്ക കഴിഞ്ഞു കഴിഞ്ഞോ ചായ കുടിച്ചോ
ഇല്ല ഇല്ലാ ചായ കുടി കഴിഞ്ഞിട്ടില്ല അത് ഓൾറെഡി ലഞ്ച് കഴിക്കൻ വളരെ ലേറ്റ് ആയി അപ്പൊ പിന്നെ വിജാരിച്ചു ചായയും കൂടെ അതനുസരിച്ചിട്ടൊന്ന് വൈകിക്കോട്ടേ എന്ന് വിചാരിച്ചു
അത് ശരിയാ അഞ്ചര ആയല്ലോ ഇനിയിപ്പോ
അഞ്ച് അഞ്ചരയായി ഇനി വൈകാനൊന്നും ഇല്ല മോസ്റ്റ് ടൈം ലേറ്റ് ആയി ആഹ് ഒരു ചായ രാവിലെയും ഒരു ചായ വൈകീട്ടും കിട്ടിയാ ഹാപ്പിയാണ് അതെ പിന്നെ നമ്മുക്ക് കമ്പനി ക്കെ ആളുണ്ടെങ്കിൽ അല്ലേ അതിനൊരു രസം കൂടുതലള്ളൂ ചിലപ്പോ ചില സമയത്ത് ഒറ്റക്ക് കുടിക്കാൻ മടിയാവും അപ്പൊ പിന്നെ സ്കിപ്പ് ചെയ്യാറുണ്ട് ഉം അങ്ങനെ പിന്നെ എന്താണ് വേറെ എന്തൊക്കെ സ്കൂ മഴ ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ അപ്പൊ ഞാൻ വിചാരിച്ചു മൺസൂൺ ഇവിടെ തുടങ്ങിന്ന് വിചാരിച്ചു ഭയങ്കര ഇടി മിന്നല് കാറ്റ് കറുത്തിരുണ്ട് അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പ നല്ല വെളിച്ചം സൂര്യൻ ചിരിച്ചോണ്ട് നിക്കണ്ട് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല അതെ ആഹ് ഇന്ന് നമ്മുടെ കേരളം മൊത്തം മൊത്തം എനിക്ക് തോന്നുന്നത് തെളിഞ്ഞ കാലാവസ്ഥന്നാ തോന്നുന്നത് ഉം
എങ്ങും മഴയുള്ളതായിട്ട് ഇങ്ങനെ കേട്ടില്ല
അതെ ഇനിയിപ്പോ സ്കൂള് അതെ സ്കൂൾ ഇങ്ങനെ തുടങ്ങുമ്പോത്തനും നമുക്ക് എന്തായാലും
അതെ പെയ്യും അതെ ഉം സ്‌കൂള് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മഴയുടെ പേരുള്ള അവധികൾ വരാനിരിക്കുന്ന എന്നെ ഉള്ളല്ലോ
അതെ കളക്ടർമാർക്ക് പണി വരാൻ പോകുന്ന ലീവ് ലീവ് അങ്ങനെയൊക്കെ മറ്റും കുട്ടികൾ കളക്ടറെ ഓർക്കുന്ന സമയങ്ങളൊക്കെയാണല്ലോ അത്
അതെ അതെ ഉം പിന്നെ ആ സ്കൂളിലോട്ടുള്ളതെല്ലാം കഴിഞ്ഞു ബുക്കും പുസ്തകൊക്കെ ആയി ഇഞ്ഞിപ്പോ അത് പൊതിഞ്ഞാ മതി
അതെ ഞാനും കവർ ചെയ്തിട്ടില്ല ഉം ഞാൻ എന്റെ വീട്ടിലാണുള്ളത് ഇപ്പോ ഇഞ്ഞ് ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോണം മുപ്പത്തൊന്നാംതീ പോക പോയാ മതിന്ന് വിചാരിച്ചിട്ടാ
ആഹ് ആഹാ ആഹ് ബാക്കിളെ എത്ര പേരാ
എനിക്ക് മൂന്ന് പേരുണ്ട്
മൂന്ന് പേരാ ആ ഏതൊക്കെ ക്ലാസ്സിലാ പഠിക്കുന്നെ
ആ രണ്ടു പേര് ഒരാൾ ചെറിയ ആള് തേർഡിലേക്ക് രണ്ടാമത്തെ ആള് എയ്ത്തിലേക്ക് മൂന്നാമ ത്താള് ബി ടെക്കാരിയാണ് ബി ടെക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ആ ആളില്ല അതോണ്ട് ആളുടെ കാര്യ ലും പ്രശ്നല്ല പക്ഷേ ഉം അതെ ബാക്കി ലെ രണ്ട് കുറുമ്പന്മാരേം ഞാൻ തന്നെ മോൾഡെയ് ചെയ്ത് എടുക്കണം അങ്ങനെ പിന്നെ എന്താ
ക്ക് ക്ലാസ് തുടങ്ങിയതോ
ഇല്ല ജസ്റ്റ് വെക്കേഷൻ ആയിട്ട് വെക്കേഷൻ ആയേ ഉള്ളൂ ഇപ്പോ ഇപ്പം കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ ഇനി മന്ത് ലീവ് ഇണ്ട് അങ്ങനെയാണ് ആ ആഹ് പിന്നെ എന്താണ്
ഓക്കെ
എന്താണ് വെക്കേഷനായിട്ട് ടൂറൊക്കെ പോയോ
വെക്കേഷനായിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ടൂറൊന്നും ഇല്ലായിരുന്നു
അതല്ലേ ഉം ഉം ഉം കുട്ടികള് വെക്കേഷൻ ക്ലാ ക്ലാസ്സ്കളൊക്കെ ഉണ്ടോ കുട്ടികൾക്ക് അടുത്ത് വെക്കേഷൻ ക്ലാസ് അങ്ങനെ എന്തെങ്കിലും
വെക്കേഷൻ അവര്ടെ സ്കൂളില് ചെറിയൊരു ഇതുണ്ടായിരുന്നു ഒരു ക്യാമ്പ് പോലെ ഉണ്ടായിരുന്നു അത് ക്ലാസ്സ് അങ്ങനല്ല നമ്മള് സ്പോർട്സിന്റെ ഒരു
അതെല്ലെ ആ നല്ലതാണ് ബോയ്സിനാണെങ്കിൽ വളരെ നല്ലതാണ് ഈ വീട്ടിലിരുന്ന ഫോൺ യൂസ് ചെയ്യുന്നേക്കാളും നല്ലതല്ലേ ഇങ്ങനെ ക്യാമ്പിനൊക്കെ പോകുന്നത്
ആ അന്ന് അത് നമ്മള് ഫുൾടൈം ഇല്ല നമ്മള് വെയിലല്ലേ എടോ രാവിലെ സമയത്ത് മാത്രം രാവിലെ ഏഴ് മണി തൊട്ട് ഒമ്പത് ഒമ്പതര വരെ അങ്ങനെ എല്ലാ ദിവസവും കാണും
ആഹ് പിന്നെ ഉള്ള വെയിലിന് പുറത്തിറങ്ങര്ത് എന്നായിരുന്നല്ലോ നമുക്ക് അത്രേം വെയിലല്ലായിരുന്നു അതെ
ആ പിള്ളേർക്കതൊന്നും അറിയണ്ടല്ലോ അവർക്ക് വീട്ടിലിരിക്കാൻ മടിയല്ലേ അകത്ത്
ആ ഞാനെന്താ ഫുട്ബോള് കളിക്കാരാണ് രണ്ടുപേരും ഭയങ്കരായിട്ട് അവരൊന്ന് പിടിച്ചു വെക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ ഉം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫാമിലി റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയിങ്ങനൊക്കെ വെക്കേഷൻ അങ്ങനെ യാത്രകൾ കൊണ്ട് സ്പെൻഡ് ചെയ്തു പിന്നെ എന്താ പിന്നെ ഒന്ന് വട്ടവടെ പോയി മൂന്നാറിൽ പോയി മൂന്നാറ് വട്ടവട വ വട്ടവട എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ മൂന്നാറ് കഴിഞ്ഞിട്ട് അവിടെ പോയി ഉം
അവിടെ തങ്ങിയോ അതോ പോയേ പോയേ
അല്ല അവിടെ തങ്ങി രണ്ടു ദിവസം ഉണ്ടായിരുന്നു അവിടെ അപ്പോ നമ്മള് ഇവിടെ അവിടുന്ന് നല്ല ചൂടുള്ള സമയത്താണല്ലോ പോണത് അപ്പൊ അവിടെ ആ സമയത്ത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പൊ അവിടന്ന് പോരാൻ തോന്നില്ലായിരുന്നു
ആഹാ ആഹാ ഈ മാസ ആണോ പോയത് അതോ കഴിഞ്ഞ മാസോ
കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസ പോയത്
നമുക്ക് ഇവിടെ നല്ല ചൂടാണ് ങ്കിൽ അവിടെ ഒരു ചെറിയ തണുപ്പൊക്കെ കാണും അല്ലെ പകൽ സമയത്തും
പായെലാണ് അവിടെ ഭയങ്കര തണുപ്പാവു ഇതിപ്പ നമക്ക് സ്വെറ്ററൊന്നും ഇടാണ്ട് നടക്കണം. ഇടാതെ നടക്കാ സ്വെറ്ററൊന്നും വേണ്ട ആ ഒരു ക്ലൈമറ്റിലായിരുന്നു ഞങ്ങള് പോയത്. ആ നല്ല സുഖം. ഇല്ല നല്ല സുഖം. നല്ല സുഖമുള്ളരു കാലാവസ്ഥ അതെ ആഹ് പകെലും അതെ. തണുക്കും നമുക്ക്. ആ രാത്രിയില ആകുമ്പോ പിന്നെ ഭയങ്കരല്ലേ. കോടെ എറങ്ങ്വല്ലോ എന്തായാലും അവിടെ. രാവിലെ ആകുമ്പോ അങ്ങനെ. കോടമഞ്ഞ് ഇങ്ങനെ കാണാം അതൊരു രസം
ആഹ്
എന്താ പറയാ യാത്രകളെന്നും രസല്ലേ അതെ. ആ ഫുൾ ഫാമിലി അതെ ഞാനും. ഹസ്ബൻറും, കുട്ട്യേളും, എന്റെ ഫാദറും, മദർ, അങ്ങനെ കസിൻസും ഉണ്ടായിരുന്നു കൊറ്ച്ചു പേര് ആ. അതുകൊണ്ട് രസായിരുന്നു. കുതിരസവാരിയും അങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ട്. കൊള്ളാ കുഴപ്പല്ല്യ ടി ഇനിയിപ്പോ ഒരു കുടുംബ സംഗമൊണ്ട് മുപ്പത് മുപ്പത്തൊന്ന് അതാണ് ഒരു പ്രശ്നം. കാര്ണം നമ്മള് എല്ലാരും ദൂരെ. അപ്പൊ വയനാട്ടില് വെച്ച് നടത്താം എന്ന് പറഞ്ഞിട്ട് വയനാട്ടില് ഒരു റിസോർട്ടണ് ബു ക്ക് ചെയ്തിരിക്ക്ണത്.
ആഹ് ആഹ് ആഹ്
ആ വയനാട്ടില് നമ്മള് പ്രോഗ്രാം ഒക്കെ കഴഞ് ഓരോരുത്തരും അവര അവരുടെ വടുകളിലൊക്കെ എത്തുപോഴത്തിനും പിറ്റെത്തെ ദിവസം ക്ലാസ് തൊടങ്ങല്ലേ അവിടെ എങ്ങനെ ഒന്നാം തീയ തന്നെല്ലേ തൊടങ്ങ്ണേ? ആഹ് എല്ലാ വർഷവും ഉണ്ടാവും. ഫാമിലി മീറ്റപ്പ് എന്തായാലും ഇണ്ടാവും അല്ലല്ല അല്ലല്ല. അതെ എന്റെ മോന്ക്കൊരു അണ സ്പെക്റ്റഡ് ആയിട്ട് ഒരു സർജറി വന്നു. കഴിഞ്ഞ കഴിഞ്ഞ ആഴ് ചേയാണ്. സർജറി വന്നുന്ന് പറഞ്ഞാല് അപ്പൻഡസൈറ്റിസിന്റെ പെട്ടെന്ന് വയറു വേദന വന്നു പെ പെട്ടെന്ന് സർജറി ചെയ്തു. അപ്പൊ പിന്നെ അവര് എന്തയ്തു എൻ ഇമ്മായെ കൂടെ അവർ ഉൾക്കൊള്ളിക്കണംന്ന് വിചരിച്ചിട്ട അവരോന്ന് പോസ്റ്റ് ഫോൺ ചെയ്ത് സംഭവ ഇതൊന്ന് വൈകി പ്പിച്ചതാ പക്ഷേ എന്നാലും എനിക്കിഞ്ഞിപ്പൊ മോനക്ക് ഓപ്പൺ സർജൻ ആയതൊണ്ട് ഹസ്ബെന്റ് അങ്ങനെ വല്ലാണ്ട് സമ്മക്കല്ല ആഹ് റെസ്റ്റിലാണ് റെസ്റ്റ് ഇന്ന് പറയിണേ ഒള്ളൂ. ഇല്ല ഒരു മാസം പറഞ്ഞത്. ഫോർ ടു സിക്സ് വീക്സ് എന്നാ പറഞ്ഞത് ഒന്നൊ ഒന്നര
അത്രേ ഒള്ളൂ അത് കഴിഞ്ഞാ പിന്നെ സ്കൂളിലൊക്കെ പോകാം അല്ലേ?
ആഹ് സ്കൂളിലൊക്കെ പോവാം ഉം ആ അത കൊഴപ്പൊല്ല ആ പക്ഷെ അടങ്ങി ഇരിക്കണ്ടേ
എടക്കിടക്ക് വയവുവേദന വല്ല വരുന്നുണ്ടായിര്ന്നോ
അത് ഇപ്പഴാണ് നമ്മൾ അതോട് കൂട്ടി വായിക്കുന്നത്. എടക്ക് വരുവായിരുന്നു. അപ്പൊ നമ്മക്ക് വേംസിന്റെ ബുദ്ധിമുട്ടില്ലേ കൃമിശല്യം ഇണ്ടായിരുന്നൊ ആൾക്ക്. ആ അത് എത്ര മരുന്ന് കൊടുത്താലും മാറൂല നമ്മള് ഇപ്പം ആഹ് നമ്മള് രണ്ടാഴ്ച കൂടുമ്പോ ഒരു ബോട്ടില് കൊടുക്കൂലേ ആ ഒരു ബോട്ടിലേക്ക് കൊടുത്ത് കഴിഞ്ഞാലും അന്ന് തന്നെ അതെ എന്നിട്ട് ഇവൻക്ക് ബുദ്ധിമുട്ട് ട്ടായിട്ട് ഡോക്ടറട്ത്ത് പോയാ രണ്ട് മാസം കൂടുമ്പോ പിന്നേം പിന്നെം കൊടുത്തിരുന്നു. പക്ഷെ എന്നി പോലും അയ്നൊരു റെ പരിഹാരം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഇതെ ഇവന്റെ ഇത് ഇങ്ങനെ ന്നൊക്കെ വിചാരിക്കെ നമ്മളെ പക്ഷെ എന്താപ്പറിയ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോ അവര് പിന്നെ മരുന്നരും എടക്കൊന്ന് സ്റ്റെക്കാവും അത്ര തന്നെ അല്ലാത ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടായിരുന്നില്ല ഇപ്പൊ കൂട്ടി വായി ക്കുമ്പോ ഞാനായാലും ഇക്ക്യേണ് ഇപ്പൊ ഇതിന്റെ ബുദ്ധിമുട്ടായിരിക്കും അവന്ക് അതെ അങ്ങനെ വിചാരിക് അപ്പൊ തീരെ ഭക്ഷണം കഴിക്കൂല സ്കൂളിന്നൊക്കെ ടീച്ചേഴ് സൊക്കെ പറയും. ഭക്ഷണം തീരെ കയ്ക്ണില്ല എങ്ങനെങ്കിലും കഴിപ്പി പറയും ഞ നമ്മളെന്താ ചെയ്യാ സ്കൂളിൽ പോയി കഴിഞ്ഞാ പിന്നെ അവിടെ സ്കൂളീന്നും കഴിക്കില്ലേ വീട്ടീന്നും കഴിക ല ഫ്രൂട്ട്സ് കഴിക്ക്യും. ഫ്രൂട്ട്സ് പക്ഷെ വല്ലാണ്ട് കൊടുക്കാൻ പറ്റില്ല ഇത്രീ ശ്വാസം മുട്ടിന്റെ ആളാണ് അപ്പൊ
അത് ശെരി ഹ ഹാ. ഇത് പിന്നെ നടുക്കത്തെ ആളാണോ അതൊ എളെ യാളാണോ
എളെ ആള്. ആക്റ്റീവാണ് ഭയങ്കെര അതേല്ലേ എപ്പളും വ
ആ എപ്പളു അല്ലെങ്കി തണുപ്പ ഇപ്പ ഇപ്പം ലാസ്റ്റ് വന്നത് ഡിസംബറ്ലായിരുന്നു പിന്നെ ഇത്രം ഈ മാസം വരെയും വലിയ കൊഴപ്പ ഇപ്പല്ല വന്നിട്ടില്ല പിന്നെ ല്ല്യ ശ്വാസംമു ട്ടലായിട്ട് ആ തണു പിന്ന ഇപ്പ മഴയൊക്കെആയികഴിയുമ്പൊ അറിയില്ല
അതെല്ലേ അതാണ് ഇപ്പൊ കൊറേ കുറഞ്ഞൂട്ടൊ കൊറേ കുറഞ്ഞു ഞാന്പിന്നെ അലോപ്പതി ഹോമിയോകാണിച്ചു ഒരു സിക്സ് മന്ത്സ് അപ്പോ ഏഹ് ഒരുപാട് മാറ്റം വന്നു നമുക്കപ്പം എല്ലാ മാസം രണ്ടു മാസം കൂടുംമ്പൊ അങ്ങനൊക്കെ വന്നിര്ന്നത് അഞ്ചാറ് മാസം കൂടുമ്പം അങ്ങനൊക്കെ ആയി കൊഴപ്പല്യ ആഹ് ഇപ്പൊ വല്യ കൊഴപ്പല്യ ആഹ് എന്നാലും ഈ മുന്തിരിയും തണ്ണിമത്ത ത്തനക്കെ തിന്നുമ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കണം
തണ്പ്പ് ആഹ് തണ്പ്പ് വരുന്നല്ലേ
അതെ അതെ ആഹ് തണ്പ്പ് എ സി പ്രശ്നൊന്നുല്ല എ സി യിലെല്ലാം കെടക്ക
അതല്ല നമ്മള് കാലാവസ്ഥേ തണു പ്പ് ഈ ഡിസംബർ തണുപ്പ് കാല ആവുമ്പോഴാണോ ന്ന് പ്രശ്നം
പ്പെ യില്ല അങ്ങനെയില്ല ത് ഇടക്ക് ഡോക്ടറെ എട്ത്ത് പോകുമ്പോ ഡോക്ടർ പറയും എന്നാ ഇന്ന് വാവിന്റെ ദിവസാണ് ഒരുപാട് ശ്വാസം മുട്ട് പ്പര് വന്നിരുന്നൂന്ന് പറീംനിക്ക് ആഹ് വാവിന്റെ സമയത്തൊക്കെ മൂപ്പര്ക്ക് ക്ക അങ്ങനെണ്ടോന്ന് നിക്കൊരു ഡൗട്ടുണ്ട്
ആഹ് ഇൻ ഹീലർ വല്ലോ എടുക്കുന്നുണ്ടായിരുന്നോ
ഇല്ല ഇൻഹേലറ് മസ്റ്റായിട്ട് ഇൻഹേർലറിലേക്ക് പോണം ന്ന് പർഞ്ഞ സമയത്താണ് ഞാൻ പിന്നെ ഹോമിയോൽക്ക് മാറ്റി ട്ടിയത് അപ്പോ ഭാഗ്യം കൊണ്ട് എന്താ പറയാ ഭാഗ്യം കൊണ്ട്ന്ന് പറയാം ഒരു ഫോർ മന്ത്സ് ഒക്കെ പ്പ കൊടുത്തു അത് കഴിക്കാനും ബുദ്ധിമുട്ടില്ലല്ലോ അതോടൂടിനല്ല മാറ്റം വന്നു കണ്ടിന്യൂസായിട്ട് വര്ന്നതൊക്കെ നിന്നൂ ആഹ്
ആഹ് ഇവിടെയും പറയ് ന്നുണ്ട് ഹോമിയോ നല്ലതാന്ന് ങ്ങനെ പലരും പറയുന്നുണ്ട് ഞങ്ങള് പിന്നെ നമ്മള് പെട്ടെന്ന് മാറ്റുമ്പഴേ ഹോമിയോ പിടിച്ച് വരാൻ താമസാ അല്ലേ പെട്ടെന്ന് ഒര് അത്യാവശ്യം വരുമ്പത്തേനും നമുക്ക്
അത് ഒരു കാര്യം ചെയ്യണം ന്താന്നറിയോ കുട്ടിക്ക് നല്ല ഉള്ള സമയത്ത് ചെയ്യാതെ അല്ലാത്ത സമയത്ത് നമ്മള് കൺസൾട്ട് ചെയ്ത് തുടങ്ങാം ആ ഹോമിയോ കാണി ച്ച അത് ചെറീയഗുളികകളല്ലേ അവർക്ക്ത് ഇഷ്ട്ടം ണ്ടാവും കഴിക്കാൻ വേണ്ടീട്ട് അപ്പം ആഹ് അപ്പൊ അങ്ങനെ വിചാരിക്ക്ണ് ഞാന്
ആഹ് ആഹ് ആഹ് ഇവിടെ ഇൻഹേയ്ലറാ ഉപയോഗിക്കുന്നതിപ്പം ആഹ് ഉം ശ്വാസംമുട്ടല് വരുംമ്പം ഇൻ ഹീലർ എടുക്കും പിന്നെ അതേല് ചെലപ്പോം എന്തോ
ഇത് മൂൻക്കധികം കൊഴപ്പം ഇല്ലാത്ത ആ സമയത്തൊന്ന് ഹോമിയോ കൺസൾട്ടെയ്ത് നോക്കൂ ന്ന് പറയാ
നോക്കങ്ങന അപ്പം ഞങ്ങളിങ്ങനെ ഹോമിയോല് നമ്മള് എന്ന്ച്ചാ നമുക്ക് ചെലപ്പോ ഇങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് നിക്കുന്ന നിപ്പിലാരിക്കും പെട്ടെന്നായി ചൊമയായിട്ട് ചൊ മയാ വരുന്നത് ചെറിയ രീതി ചുമയായിട്ട് തൊടങ്ങീ ട്ട് പിന്നെ അങ്ങ് നിന്ന നിപ്പിലങ്ങ് വല്ലാണ്ടാവും അങ്ങ് നമുക്ക് പേടി വരും ഭയങ്കരായിട്ട അങ്ങ് ആഹ് അത് കാരണം നമ്മള് പ്പൊ ഇങ്ങനെ മരുന്ന് ഹോമിയോ മരുന്ന് നമ്മള് ഇങ്ങനെ തൊടർച്ചയായിട്ട് കഴിക്കണ്ടേ അപ്പം ഇടയ്ക്ക് ഇങ്ങനെ എന്തേലും അത്യാവശ്യം വന്നാലോ ന്നൊള്ളൊരു പേടിയാ അപ്പ പിന്നെ പിന്നേം നമ്മള് അലോപ്പതിയിലോട്ട് പോവണ്ടെ
അതെ ആഹ് പിന്നെ എനിക്ക് ഞാൻ ഇൻഹേലർ യൂസെയ്‌തില്ല ആ സമയം മുതല് പിന്നെ ഞാന് അങ്ങനെ കാണിച്ചത് മറ്റേ ഹോമിയോ അത് ഇപ്പൊ ഇപ്പർഞ്ഞ പോലെ ഇപ്പൊഴും നല്ലോണ്ണം ള്ള സമയത്തല്ല ഇല്ലാത്ത സമയത്ത് ഞാന്
ഉം പക്ഷെ ഇൻഹെയ്ലർ കൊണ്ട് പിന്ന നമുക്ക് എത്രയോ ഉപകാരംണ്ട് കാരണം ച്ചാ നമ്മള് ഈ ചൊമ നമുക്ക് കേൾക്കും ഈ ചൊമയ്ക്കു ന്ന കേൾക്കുമ്പൊഴെ നമ്മക്കറിയും ഇതിന്റെ ആഴം ആരംഭവാന്ന് അപ്പൊ അത് തുടങ്ങുമ്പഴേ നമ്മളീ ഇൻ ഹൈലർ അങ്ങ് എടുക്കും അങ്ങനെ എടുക്കുമ്പോഴ്ത്തേനും പിന്നെ അത് വല്ലിയ ഇതായിട്ട് അങ്ങ് ആകത്തില്ല അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്തോണോന്ന് നോക്കിയിരിക്കരുത് നമുക്ക് അറിയാവല്ലോ ചൊമ ക്കിങ്ങനെ കാണുമ്പഴേ ഒരു കുഴപ്പുല്ലായിരിക്കും പെട്ടെന്ന് ഇങ്ങനെയൊരു ചുമയ്ക്കുന്ന ചുമയുടെ ഒരു ടൂൺ കേൾക്കുംമ്പ നമുക്കറിയാം
അതെ അതെ അതെ ഉം ഉം ഞാൻ വിളിക്കിട്ടോ ഓക്കെ
ആഹ് ഓകെ
ഓക്കെ ഉം ശരി